ഹലോ... ഹലോ.. ഹലോ...
ഹലോ... ഹലോ.. ഹലോ.. ഹലോ..
ആഹ്... ഇങ്ങട് കേക്ക്ന്ന്ണ്ട്.
ഓക്കെ... ങാ.. ങാ.. ങാ.. ഉണ്ട്.. ഉണ്ട്ടാ... പിന്നെ.. അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്.. ഉം... എവിടാണ്...? ഡെലിവറി കഴിഞ്ഞിട്ട് എവിടാണ് കിടക്കുന്നത്... വ്വീട് തന്നെയണ്..?
ഇല്ല.. ഹോംകെയറിൽ പോന്നുണ്ട്
ങാ... അതവിടടുത്തന്നെയാണ്...? വീടിന്റെ അടുത്ത് തന്ന..?
ങാ... കൊറച്ചു പോണം.
ങേ... അപ്പൊ കുട്ടികളൊക്കെ..? അമ്മ വരുവോ..?
കുട്ടികള് ഇവിടാ.. ഹസ്ബന്റിന്റിവിടെ നിക്കും. വീട്ടില്...
ഒറ്റക്ക്ക്കുവോ..? ഉമ്മ ഉണ്ട അപ്പവിടെ...?
ണ്ടാവും. ഇല്ല.. ഉമ്മ വേറെ. ഞാനും വേറെ വീടെടുത്തില്ലേ... ഹലോ..
അല്ല അത്ക്കറിയാം ഞങ്ങൾ വേറെ വീ ഉമ്മ വരും അപ്പൊ അതായത് പ്രസവിച്ചുമ്പോ നിങ്ങളെ കൂടെ ആടെ ഒരു ഒരാൾ വേണ്ടേ നിക്കണ്ടാ...? ഹോംകെയറില്...
ആടാ ഉമ്മ വരും വേണെന്നില്ല നിർബന്ധല്ലാന്ന് പറ്ഞ്ഞു
ഏ എന്നാലും ഉമ്മ ഉണ്ടെങ്കി നമ്മക്ക് ബോറടിക്കൂടാ... ആരും ഇല്ലെങ്കി ബോറടിക്കും. ഞാനിപ്പ മോളെ പ്രസവിച്ചിട്ട് കിടക്കുമ്പോ തന്നെ ക്ക്... ഒ.. ഉ.. ഒന്നിങ്ങട്ട് കയിഞ്ഞുടി കിട്ടായിട്ട് ദിവസം നാലായി.
ആഹ് അതെല്ലാ വരാൻ പറ്റോന്ന് പറ്റുവെങ്കിൽ വരും അല്ലെങ്കിൽ പിന്നെ പ്രശ്നംല്ല ഇവർക്ക് ഹസ്ബന്ഡിന് വന്ന് നിക്ക രാത്രി വ ന്നെങ്കി വരാം
ആണ്ല്ലേ അങ്ങനെ ആ ഒരെല്ലോ നോക്കെയ്ക്കാരലെ എത്ര
ഓ
എത്ര ഉർപ്യയായി ക്യാഷ് എത്ര ഉർപ്യയായി എത്ര രൂപയായി
അത് നാൽപ്പത്തിമൂന്ന്
ആഹ് ഞാൻ ഇവിടെ നിന്നത് അയമ്പത്തിഏഴിനേയ്
ഏ
ഉം നാപ്പോസം അല്ല സോറി നാപ്പൂസം അല്ല മുപ്പൂസം മുപ്പൂസം മുപ്പൂസം
ഞാൻ ഇരുപത്തൊന്ന് ദിവസം നിക്ക്ന്നുള്ളൂ
ആ പിന്നെ ഞാൻ ഓരു പറഞ്ഞു ഇങ്ങനെ പ്രസവം കഴിഞ്ഞി ട്ട് ഇക്ക് പ്രസവം നിർത്തിയേതയ്ര്ന്ന് പിന്നെ ഓരു പറഞ്ഞ് സ്റ്റിച്ച് ഒണങ്ങാതെ ചെല്ല ചെല്ലണ്ടാ ഇപ്പം ചെലോർക്ക് സ്റ്റിച്ച്ണ്ടാവുമ്പളെ ഇപ്പടീല് തായള്ളെ സ്റ്റിച്ചായാലും അ് പിന്നെ ഇതിന്റെ സ്റ്റി ച്ച് എന്ത് സ്റ്റിച്ച് ആയാലും ഓരു പറ്ഞ്ഞു ആ എണ്ണീം ഇതൊക്കെ തട്ടുമ്പളേ ചെലോര്ക്ക് അത് പിന്നെ സ് സ്റ്റിച്ച്ണ്ടാവുമ്പോ പഴുക്കാന് ഒക്കെ ചാൻസ് ഉണ്ടാവും നല്ലത് അല്ലെങ്കിൽ നിങ്ങള് അത്രയും ദിവസത്തെ ദിവസങ്ങള് പോവല്ലേ എന്നൊക്കെ പറഞ്ഞെ അങ്ങനെ പിന്നെ ഞാൻ മ് വിചാരിച്ച്ന്നാ ഓരു രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ട്
ആ ആ ഒരാഴ്ചയാവുമ്പ
പോന്നപ്പേക്ക് ഇവരിങ്ങനെ സ്റ്റിച്ച് പതിനഞ്ചീസ് ഒര് പെരേകടന്ന്
ആഹ്
ആഹ് അതന്നെ അതെ ഇയ്യ് പറയ്ണെ അവിടുത്തെ ഡോക്ട്റെ അതെ അതെ ഹോം കെയർ ത്തെ ഡോക്ടർ പറഞ്ഞീനിനോട്
അതെയാ ആഹ് ഏകദേശം ഒരാഴ്ച്ച കൊണ്ട് സ്റ്റിച്ച് ഏകദേശം ഉണങ്ങല്ലോ
അതന്നെ അതന്നെ ആഹ
മോളെന്താക്ക്ന്ന്
ഞാൻ ഇപ്പം ഇവള് മ്... മോള് ഉറങ്ങാത്തതൊക്കെ കാണുമ്പോ മോള്താ ഇവിടിര്ന്ന് കളിക്ക്ണ്ട് താത്താന്റെ പേനൊക്കെ വിക്രസ് കാട്ടാണ് വിക്രസ് കാട്ട
അതെയാ ഇന്ന് സ്കൂളില്ല മോക്ക്
മോൾക്ക് സ്കൂള്ണ്ട് അവള് പോയിണ് അവളെ പേനിം ഇതൊക്കെ അയിന് ഇഞിപ്പോ ഓള് വരുമ്പഴാണ് ഇത് ആരാ എടുത്ത് കൊടുത്തത് എന്തിനാ എടുത്ത് കൊടു ത്തത് പറയും ഓള്
ഉവ്വ്
ആ പേന അവള് പിന്നെ സ്കെച്ച് പേനാളൊക്കെണ്ടാവില്ലേ അവള് അത് അസൈൻമെൻ്റും പ്രോജക് നാ അവൾ സ്കെച്ച് ച്ച് ഓള് പ്രൊജക്ട് അസൈൻമെൻ്റൊക്കെ എഴുത്ണ സ്കെച്ച് പേനാള്ണ്ട് ഇവിടെ അതൊക്കോൾ ഇവിടെ സെറ്റാക്കി വൃത്തിക്ക് വെക്ക്ണേണ് ഓളെ കബോടിനുള്ളില് ഇവളതൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് പണികഴ്ച്ച് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഓള് ന്താ കാട്ടിക്ക്ണതറിയോ പൊത പ്പ്ട്ത്തിട്ട് കബോഡിനുള്ള്ന്ന് പൊതപ്പ് വലിച്ചെട്ത്ത് അയ്ല് കേറി മൂത്രയ്ച്ച്
ഓഹോ നല്ല കുട്ടി
അളാര നല്ല കുട്ടിയാ കെട്ടിയോൻ പറഞ്ഞ് പമ്പേയ്സ് ആണ്ട് ഇട്ടൊട്ത്താളേന്ന് മിക്കവാറും ഇപ്പം ഈ മഴയായ കാരണമേ മൂത്രം ഒഴിക്കല് കുറച്ച് കൂടും മഴ ആവുമ്പോ തണുപ്പല്ലേ അപ്പൊ അത് കാരണം പണിയാണ് അപ്പൊ ഞാന് നേര പാമ്പുസെറ്റ് ചെലപ്പോ വിചാരിക്കും നമ്മടെ ഇവിടെ അപ്പം സാലിക്ക് അറിയാം എനിക്ക് വേണങ്കിൽ ഇട്ട് കൊടു തളെ പമ്പേസ് ഞാൻ കൊണ്ടുവന്നു തരുന്നില്ലേ ആ നിനക്ക് അത്‌ ഇട്ടു കൊടുത്തൂടെയൊന്നൊക്കെ എന്നൊക്കെ പറയും
ആഹ് ഞാന് ഒരു ഉം ഗുളിക കഴിയുന്നവരെ ബാബേസ് ഇടുമല്ലേ അതിനന് ശേഷം പിന്നെ ബാബേസ് ഇട്ടുകൊടുക്കാറൊന്നുമില്ലല്ലേ അങ്ങനെ ചെയ്യ നമ്മള് വിളിക്കുന്നവരെ അവരങ്ങു വിടും. തപ്പില്ലല്ലോ നമ്മള് കുളിച്ചേ പിന്നെ നിസ്കീകരിക്കുമ്പോ എന്തായാലും പണിയല്ലേ
ആഹ് ഇത് ഇമ്മളപ്പോ ഞാന് എന്റെ രണ്ടാളും ബാബസ് ഉപയോഗിക്കുന്നില്ല ആഹ് എന്റെ അമ്മൂസ് നല്ല പബാസ് ഒക്കെ ഉപയോഗിക്കുമ്പോ അപ്പം പിന്നെ ഞാനെ പക്ഷെ ഇവർക്ക് ഇവൾക്ക് അങ്ങനെയല്ല ഇവൾക്ക് കുറേ ഉപയോഗിച്ച് ഇപ്പൊ ഒരു ഏഴു പഞ്ച് എഴുപതഞ്ച് എണ്ണതിന്റെ എഴുപത്തഞ്ച്, എഴുപത്എട്ട് എഴുപത്തെട്ട് എഴുപത്തെട്ട് പീസിന്റെ പമ്പേഴ്സ് കൊണ്ടുതന്നിന്ന് ഏഹ് അത് കംപ്ലീറ്റ് റ്റ് ഇവള് ഉപയോഗിച്ച് കേറ്റി എന്നിട്ടിപ്പൊ പുതിയ നാപ്പത്തിയഞ്ചോ, നാപ്പത്തിയറോ, നാപ്പ ത്തഞ്ച് നാപ്പത്താറ് എന്തോ ഉണ്ടായി മേ അത് പിന്നെ ഇതിനേക്കാട്ടി റൈ ട്ടുണ്ടാ അവര് ടെ ബാബേസിനെ അതാണ് അത്‌ ഇപ്പം ഞാൻ പറയാം ഇനിയിപ്പോ ഇരുപത്തു ഒരു കൂടെ ഉണ്ടാവും അവൊള്ളൂ
ഇവൾക്ക് ഡെയിലി അറുന്നോര്ക്കിട്ട് കൊടുക്കാണ് ഇപ്പൊ പമ്പേഴ്സിന്റെ കമ്പനിയ എന്റെ ഇളച്ചി പറഞ്ഞേ ഈ പമ്പേഴ്സ് റ്റേഡ്‌ഡിയാ റ്റേഡ്‌ഡി എന്ന്ന്നാണ് എഴുപത്തെട്ടണ്ണം കൊടുന്നാ റ്റേഡ്‌ഡി ഇടുന്നെ അപ്പൊ അത് ഈഹ് ആഹ് അപ്പൊ റ്റേഡ്‌ഡി കൊടുന്നിട്ട് അത് പറ്റണില്ല എന്നറിഞ്ഞി ഏഹ് അത് അവളെ ഇളച്ചി എന്റെ ഇളച്ചി പറഞ്ഞ് പിന്നെ അവൾക്ക് ഇങ്ങനെ കാലിലെക്കെ ഇങ്ങനെ പൊട്ടി കുട്ടിക്ക് ഉം കാലിലെക്കെ പൊട്ടിട്ട് ആകുമ്പ റ്റേഡ്‌ഡി ആയിട്ടാണന്ന് പറഞ്ഞിണ്ട് എല്ലാരും അതിനേക്കാൾ നല്ലത് പമ്പേഴ്സ് തന്നെയാണ് കമ്പനി നല്ലത് ആഹ് ഇവൾക്ക് പ്രേശ്നൊന്നുംണ്ടായിട്ടില്ലേ ഇപ്പാ ഉം
ആഹ്
അപ്പൊ ഞാൻ അവള് പറഞ്ഞിട്ടപ്പോ എനിക്കൊരു പേടി നമ്മള് വീട്ടിന്റെ ഉള്ളിൽ ആഹ് പമ്പേഴ്‌സിന് റേറ്റ് കൂടുത ലാണ് ആഹ് പാമ്പേഴ്സിന്റെ കമ്പനിക്ക് റേറ്റ് കൂടുതലുണ്ട്ന്ന് പ റഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലൊക്കെ ഉപയോഗിക്കണയല്ലേ അപ്പക്ക് ഒരു പേടിയപ്പൊ സാലയ്ക്കും പറഞ്ഞന്ന് ഇനിപ്പോ അതിനൊരു പ്രശ് നം വേണ്ടെന്നപ്പം മുപ്പത്തിയാറ് പാക്കറ്റേ ഉള്ളൂ പമ്പേസ് ആൾക്കന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമില് അങ്ങനെ ആഹ് എന്താ അങ്ങനെ എന്തോ ആണ് അയിന്റെ ഫാമിലി പാക്ക് ഉള്ളു പറഞ്ഞ് വലുതി ല്ല്യാന്ന്ണ്ട് അത് വാങ്ങി പോന്ന് ഇളച്ചനെ കൊണ്ട് വേങ്ങ വേങ്ങിപ്പിച്ചത് അപ്പ ഞാൻ പറ അതിനന്നെ ഉണ്ടാവും പിന്നെ ഏറെ പമ്പേഴ്സ് ഓൺലൈലില്ല ഞാൻ ഓൺലൈൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കുറേ കണ്ട് പലേ പമ്പേഴ്സ് പക്ഷെ പലതും പറയും നമ്മള് വില കുറഞ്ഞ് കൺണ് വാങ്ങരുത് കാരണം പമ്പേഴ്സ് പറയുമ്പോ ഇവരിക്ക് ഈഹ് യൂസെയ്യന്ന്നുള്ളയല്ലേ യൂസ് ചെയ്യണ സംഭ മ്പോലെ നമ്മള് സ്ഥിരായിറ്റ് കുട്ടിയൾക്ക് ഉപയോഗ ക്കെ ഇണ്ടായിലെ അപ്പ അതെക്കെ അമ്മള് ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഇതിന്റെന്നെ നോക്കി വാങ്ങണംന്ന് പറി യില്ലാരോ അപ്പൊ ഞ ര രണ്ട് കുട്ടികൊക്കും പാമ്പേഴ്സ് ഉപയോഗിച്ചിട്ടല്ലേ അതുകൊണ്ട് അത് പേയ്ച്ച്ട്ട് യാര്ണെ ഒട്ക്കെങ്കിലും പോകുമ്പോ മാത്രം യൂസാക്കുകുള്ളു അതും വല്ലപ്പോയി അല്ലേ കുട്ട്യേളെട്ട് എറങ്ങ്ണാണ്ട് ടോ അതോണ്ട് എനിക്കങ് കുറേ കെട്ടിക്കണക്കിന് വമ്പേഴസിന്റെ ആവശ്യൊന്നും വരലില്ല്യ ഇതിപ്പോ ഇത് പക്ഷെ സത്യം പറഞ്ഞണ്ടല്ല് ഈ പമ്പേഴസ് ഉപയോഗിക്കാനില്ല പണിമോൾ ഇത് ക്ലീൻ ആക്കാ അത് ഇത് ഞാ എന്ത് ചെയ്താ എന്റെ നാത്തു അറ്ഞ് വെള്ളത്തിലി ട്ട് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നല്ല വീർത്ത് വ ഇല്ല മൂത്രായൊതക്കെ എഹ് അപ്പ അതിന്റെ ജെല് ഫുള്ള് കപ്ലീറ്റ് ഒഴിവാക്കിട്ട് പിന്നെ അതിന്റെ ക്ലോത്ത്ല്ലെ അയ്ന്റെ ആഹ് ഒരു പ്ലാസ്റ്റിക് ക്കെ പ്ലാസ്റ്റിക് അവള് പിന്നെ ഒണക്കീട്ട് ഒണക്കീട്ട് ഇവര് പ്ലാസ്റ്റിക് ഞങ്ങള ഇവടെ ഞങ്ങളെ ഏര്യലൊക്കെണ്ട് പ്ലസ്റ്റി കൊണ്ടോണൊര് കവറിലാക്കിട്ട് വെച്ച് കൊടുക്ക മാസത്തിൽ വെരും അപ്പൊ അ ഇട്ട് കൊടുക്ക അല്ലെങ്കിൽ കത്തിച്ചാ മതിയാ ആപ്ലാസ്റ്റിക് മാ മാത് കത്തിച്ചാമതി അവര്
അല്ല നമ്മളെ ഈടുന്നൊന്നും അതിന്റെ ഇത് എടുക്കേയ്ല്ല
ഇല്ല ആഹ് ഇല്ല ഇപ്പ ഇട്ക്ക്ണ്ല്ലന്നെട്ടേ അവള് ഇന്നോട് പറഞ് നാത്തൂൻ പറഞ്ഞ് ഇട്ക്ക്ണ്ടേന്നേ അങ്ങനെ ഇവിടെ വന്നപ്പോ ഇവെരോട് ഞാൻ പറഞ്ഞ് ഇങ്ങനേത് പമ്പേഴ്സ് ഒണക്കി ഒണക്ക് ക്കിയത നല്ല ക്ലീൻ ആക്കിയതാണ് അയ്ല് വൃത്തിയ ഇതൊന്നുല്ല വൃത്തിയടൊന്നുല്ല അയ്ന്റെ ജെല്ല് ഇത് ഞമ്മളെ അതിന്റെ ഈപ് പമ്പേഴ്സ്ന്റെ ജെല്ല് അമ്മള് ഇതിനൊക്കെ ഇട്ട് കൊടുത്താ നല്ല വളാണത്രെ അമ്മള് ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഇട്ടടുത്ത വളാ അകര
അതെയതെ ഞാനേ ഉപ്പിലിട്ടു ഉപ്പിട്ട് വെക്കും അന്നേരം അലിഞ് വെള്ളം പോലെ ആയിട്ട് പിന്നെ വെള്ളംങ്ങ അരിക്കും
ആഹ് അതും അതും ഇന്റെ നാത്തൂൻ ചെയല്ണ്ട് ഉപ്പിട്ടെക്കല് അങ്ങനെയട്ട് ഇവരോട് പറഞ് ഈ ഇത് സാധന ഇട്ത്തോണ്ടോ പറന്നപോ ഓര് പറയണ് ണ്ട് പമ്പേഴ്സ് ഇട്ക്ക്ണില്ല കാരണം അപ്പം ചോയ്ച്ച് ഞങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചതാണ് അറ്ഞ് ആഹ് നല്ല വൃത്തിയാക്കി വെച്ച അപ്പോ ഓര് പറഞ്ഞെ എന്താഅറ്യോ വൃത്തിയാക്കിയിട്ടും കാര്യല്ല കാരണം ചെ ക്കെ വൃത്തിയാക്കാതെ അങ്ങനെ ഇടാണ് ഈ പ്രായൊരൊക്കെണ്ടല്ലൊ കുട്ട്യാളായി കെട്ക്ക്ണേ ഓല
ആഹ്
ഓരതൊക്ക് പമ്പേഴ് അങ്ങനെ നമക്ക് ഞങ്ങളും മനുഷ്യന്മാരണ് അത് രാത്രി പറഞ്ഞ ഏഹ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ എഹ് അതിലൂടെ ആഹ് അതില് അട്ത്ത് ഹ്ള്ള സ്ഥൽത്ത് വന്നിട്ട് അവര് കൊണ്ടോഉം കളക്ട് ചെയ്യ നമ്മുടെ ഡീറ്റെൽസൊക്കെ കൊടുത്താല് കളക്ട് ചെയ്യൊന്നൊക്കെ പറഞ് ആഹ് പെണ്ണ് ഇനോട് എന്നിട്ട് ഞാൻ ക്രി ന്ന പറ്ഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇ പിന്നെ അതില് ഞമ്മളെ അഡ്രസ്സ് അപ്പ കൊട്ത്തോക്കി അപ്പൊ ഞങ്ങളെ ഈ ഏരീക്ക് ഇല്ലാന്ന് കാണിക്കേണ്ടടോ അമ്പസ് ച ഔ ഞാൻ ഇൻസ്റ്റഗ്രാം കണ്ടിനു ക്രി ന്ന്ള്ള ഇതിന് ബമ്പേഴ്സ് സാനിറ്റ് സാനിറ്ററി പേഡൊക്കെ അഹ്ട്ത്തൊ കൊണ്ടോണത് കണ്ട് ഈ നമ്മളെ ഈ ഏര്യയ്ക്ക ഇല്ലാന്ന് അപ്പൊ ഇ ഇയ ഇഞ്ഞ് എന്താ ചെയ്യാ പമ്പേഴ്സ് ഇട്ടടുക്ക്ണക്കാട്ടിം പിരാന്ത് ഇത് വൃത്തീക്കിട്ട് ഇന്നട്ട് ഞാൻ എന്തയ്ഒരു കവറ്ല് കെട്ട്യച്ചിക്ക്ണ് ഒക്കെപ്പാടെ അതായത് ഇതിന്റെ ക്ലോത്ത് മാത്രം കവറ്ല് കെട്ട്യക്ക അപ്പൊ കെട്ട്യോ പറിംഎന്താ എത്താപ്പം കാട്ട്ണെ ഹ് കൊറ്ച്ചീച്ചെ പിന്നെ ഇജ് കത്തിച്ചെ എന്തെയ് ചെയ്ത നമുക്ക് ഔടെയും വേസ്റ്റ്ല് കൊണ്ടേയി ഒയ്വാ
അതാ പത്തിച്ചാ മതീന്ന്
ത്യേ കവറ്ലാക്കി ഉം ക്കത്തിക്കാ പ്ലാസ്റ്റിക് കത്തിക്കാൻ പടിയന്ന് പറയുമ്പ പിന്നെക്കാരല്ലേ ഉം
ആഹ് കത്തും വേം കത്തും
ആഹ് ഒന്ന് ആഹ് ഒന്ന് ഒന്ന്കട്ട് ചെയ്തട്ച്ചേ ഒന്ന് കട്ട് അട്ടേ തർച്ച മോള് ചെറീയൊരു പണിയന്ന്ണ അട്ടേ തർച്ച
ആ ഓക്കെ